ഓപ്പറേഷൻ കയ് അല്ല ഓപ്പറേഷൻ കഴി യി
ഓപ്രഷം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊപ്പൊ രണ്ടു ഒരു മാസം കഴിഞ്ഞു രണ്ടു മാസം ആകാനായി രാംദാസ് രാംദാസ് ആശ്പത്രി ഇവിടെ പെരിന്തൽമണ്ണ
ച്ചേരിയല്ലേ ചെയ്തത്
ഹേ
ച്ചേരി നല്ല ഹോസ്
ആ അഹ്പ്പ ഇന്നാൾ പറഞ്ഞല്ലേ ഒര് ഇന്നാൾ വിളിച്ചപ്പ പറഞ്ഞു
നല്ലതാണ് പോണ്ടിച്ചേരില് ആ ഒരു കോഴപ്പുണ്ടായില്ല പിന്നെ ഇതല്ലട്ടാ അൽഹംദുയില്ലായിരിക്കട്ടെ ഓല പ്രായം
ആ അതെന്നെ
പടച്ചോനെ കഷ്ടപ്പെടുത്താതിരിക്കട്ടെ
എന്താ ചെയ്യാ ഒക്കെ എടങ്ങേറന്നെ ആലോയ്ച്ണതും ഇതാവണതൊക്കെ ബുദ്ധിമുട്ടും എടങ്ങാറാണ് ആ ഓള് നിക്കാവന്നിട്ടെ ഓള് ഹു വന്ന് നാല് പത്തീസൊക്കെ നിക്കോയ്
ഇങ്ങെളെര്ത്തോ
സ്കൂളൊക്കെ പൂട്ടി ക്കെ വരും
അഹ് ശരി ഇങ്ങളങ്ങടോ
ആ അപ്പ ഇന്റെ വീട് അടുത്താണേ ഞങ്ങളങ്ങട്ടും ഇങ്ങട്ടു ഒക്കെപ്പാടെ എല്ലാ ഓരോട്ത്തെന്നേക്കാരം പിന്നെ ഇബട്ന്ന് എല്ലാരുമ്പാടെ അങ്ങട്ടൊകും അവട്ന്ന് എല്ലാരുംബാടെ ഇങ്ങട്ട് വരും ആ ആഹ് വരാൻ എന്താ പ്പം നമ്മളെ പൈസ മാണ്ടേ അഎത്തിനും തെഗിണ്ല്ല അയിനിപ്പം ഇഞ് എന്താ കാട്ടാന്നറിനില്ല
അതി നാ വിള്ച്ചെര്ത്താൻ അത് പർച്ചിലെന്നെ ഒള്ളു ഇന്നട്ട് പോവുമ്പം പോവൻ പോണ്ടാന്ന് പർ ട്ടാവും പോണ്ട സുനി പറിംപോലെ പുട്ച്ച് നിർത്താനും ബയ്യാ
ആഹ് പുടിച്ച് നിർത്തിയ‌ത്‌ നിർത്താനും പറ്റൂല അങ്ങനെ
ഇൻക്കൊര് ഇൻക്കൊരു ചെറിയ ജോലി ഇണ്ടെങ്കിൽ ഞാൻ ഇവിടെ പിടിച്ചിർത്തിന്ന് പറിം സുനിന്നോട് അതുല്ലേ പോവല്ലാ ന്താ കാ
ആഹ് അനക്കിപ്പ അന്റെ പുതിയാപ്ല മാസാകിട്ടെയ്ൻ അനക്കിപ്പ സുഖാണ് അറ എപ്പളും കാണ ഇരിക്കൊക്കെ ചെജാലോ
അതാണ് ഞ ഇങ്ങളോട് ഇടക്കിടക്ക് ഇന്റെ വിശമങ്ങള് വിശ
പോയിട്ടിപ്പോ ആഹ് ആറു മാസയി
അത് ശരി ആറു മാസ ആറ് മാസയിട്ടുള്ളൂ ന്നാ അവിടെ ന്നോട്ടെ ട്ടുല്ലോ ന്നാ ഒരു കൊല്ലം കൈഞ്ഞിട്ട് വന്നാമതി
ഇനിയിപ്പോ ആറ് മാസയിട്ടുള്ളു നിക്കാഹ് കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ കല്യാണം വേണന്ന് റയിണ്ട് രണ്ടു മൂന്ന് മാസ സം കഴിഞ്ഞാ ല് ആഹ് അപ്പൊ വരാർഞ്ഞ്ക്ക്ണു
അപ്പോ അവിടടുത്തക്കന്നെ കല്യാണം
ആഹ് അടുത്തക്ക്ച്ച ഇവിടന്ന് കൊറച്ചു പോണം മൺ കൊറേ കൊറച്ചേരം പോണം മ് ആഹ് കല്യാണത്തിന് വരുള്ളൂ കല്യാണൊക്കെ പറയണ്ട്
ഞാൻ വെ വിളിച്ചിട്ട് ഫോണിലൂടെ വരയും നിങ്ങളെ ഞായ് എവിടെ ഇങ്ങളെ തിരഞ്ഞെടുക്കല് എങ്ങനെ
ആഹ് അതൊക്കെ എത്തും അതൊക്കെ വിളിച്ചാതി ആഹ് അത് കല്യാണ മണ്ഡപത്തിന്റെ പേര് പറഞ്ഞരണ്ട്യ അപ്പൊ അയിക്കൊണ്ട് വന്നാ മതി
പിന്നെ വളാഞ്ചേരിയാ കുറ്റിപ്പുറം എവിടെയും കൂടണം പറഞ്ഞ് കൊറേ ആയിക്കണ് എന്നാളിന്റെ മറ്റാള് പോയി ചോദിക്കുന്നുണ്ട് എന്നിട്ട് നാള് അല്ലാ ഞമ്മളെ കൂടെല മറ്റാളെ ഒഴിവെന്തായി മറ്റാളെ വിരവെന്തായി ന്നൊക്കെ ചോയിക്കിണ്ട് ഏഹ് ഇപ്പോളും ഫ്രീയാണല്ലോ
ആഹ് ഏഹ് ആഹ് അതന്നെ ഇപ്പന്നോട് കൊറെ ചോദിച്ചായർന്നു ഞാൻ പറഞ്ഞു എന്തേയ് എക്കയിനെ പറ്റിട്ട് അറിയില്ലാന്നയ്നി
ആരോ ലിങ്ക് ഇട്ടു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞേ കറക്റ്റായിട്ട് പൂരിപ്പിച്ചോളിൻ കണ്ണ് നല്ല കണ്ണടന്നെ നല്ലെ ഒറപ്പ് ഇതെ കണ്ണ് കാണ്ന കണ്ണടന്നെ വെച്ചോള്ട്ടാ റഞ്ഞ്
അല്ല ഞാ പറ്ഞ്ഞ് നല്ല കാൺനെന് വെച്ചോളി കാര്ണം കണ്ണി കണ്ടോട്ത്തു പോയി പൂരി
ആഹ് പൂവാ അത് പറ്റൂല പറണാമതി അതന്നെ
അല്ല ഇല്യ നമുക്ക് കൂടെ ഒന്ന് പൂരിപ്പിക്കാൻ പറ്റ്
ആഹ് പിന്നെന്താ
മറ്റേയിലൊക്കെ ഞാൻ ഇന്റെ സ് സഹായിച്ച് കൊട്ക്കും ഏഹ് ഞാൻ പറഞ്ഞ് എല്ല വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ കൊട്ത്തോണ്ട് ഇഞ്ഞ്പ്പോ ജോലി ഇണ്ട് ന്നറിഞ്ഞ് ലോക ഉള്ള വില കൂടു ആണേൽ കൊടുക്കു വേണ്ട അപ്പൊ എന്നോട് പറ ഇജ്ജ് അന്റെ മാപ്പിൾ ഇതൊക്കങ് കൊടുത്തത് പൂരിപ്പിച്ച് ട്ട് ഞാൻ പറഞ്ഞു ഇന്റെ എന്റെ മാപ്പിള എന്റെ മാപ്പിളനായിട്ട് ജീവിച്ചോട്ടെ ഞാനിപ്പന്തിനെ പയ്യ നടക്കുന്നേ അയിനി ഇപ്പ എത്ര ബുദ്ധിമുട്ടിക്കണം ഞാൻ നിങ്ങള് വിചാരിതമാരി സംഭവം ഒന്നല്ല ഇവിടെ നടക്കുന്നേന്ന് പറഞ്ഞ് ആഹ് അതാണ് കൊറെ പറഞ്ഞ് വെച്ചിണ് ഞാൻ വിളിച്ചിട്ടില്ലട്ടാ ഇന്ന് ഞാൻ വിളിച്ചിട്ടില്ല അല്ലെങ്കി മണിക്കൂറോ മണിക്കൂറോളം വിളിക്കും ആഹ് മണിക്കൂർ നമ്മളെ കാര്യം പോക്കാ
ആഹ് അതാണ് അല്ല നമ്മക്ക് പേടി പേടില്ല അമ്മൾത് ആയ്മ്മ പറയാ പിന്നെ
അതൊന്നും പറഞ്ഞ്ട്ട് കാര്യല്ലടോ അയി എന്ത് പറഞ്ഞാ കേൾക്കൂലല്ലോ അതാ സംഭവം
സംഭവായി ഉം പിന്നെപ്പ അതെന്നേലും അറിയാതിരിക്കൂല്ല നമ്മള് മുൻ ഞാൻ ന്നിട്ട് കാരില്ലാ
അതാണ് ഇന്ന ഒന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ മണിക്കൂറോളം ഞങ്ങള് വർത്താനം പറഞ്ഞല്ലേ അപ്പ എന്നോട് ചോദിച്ചു എന്താ പണി എനക്ക് ഇന്ന് എന്താ പണി അന്നെ ഇന്ന് കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞ് ഞാൻ കൊറച്ച് തിരക്കില്ല എന്ത് തിരക്ക് ഫുള്ള് തിരക്ക് ബിസി ആണല്ലോ ബിസിയാണ് ലാസ്റ്റ് ഞാൻ പറയേണ്ടി വന്ന് ഞാൻ ഇങ്ങനെ സംഭവത്തിലുണ്ട്ന്ന് ഇന്നല്ലേ ആഹ് എന്നോട് ഇന്നല പറ
അല്ലെങ്കിൽ എന്താപ്പ ഇളയിച്ചിക്കൊരു ഇരുന്നെറവ്
ഇളയച്ചിക്ക് വിരുന്ന് വരവിന്റെ കാര്യംണ്ട്ന്ന കളിക്ക്ണ്ട് അത് പൊയ്ക്കു അത് ഞാൻ പറഞ്ഞ സമാധാനമായി കാണിക്ക അത്രയും സമാധാനായിന് പോണ് എന്റെ കടല് കടലിന്നാ
ആ കടല ആ എങ്ങനെ മനസ്സിലായി ഞാൻ കടല തിന്നാ
എങ്ങട് കേട്ട് സൗണ്ട്
മിച്ചറത്തെ കറലെ പെറുക്കിയതാ ഉം മ്ഹ് ആഹ് ആഹ്
ഉം പിന്നന്ന് അയൽവാസികളൊന്നും വന്നീല്ലേ
അയൽവാസികളൊക്കെ വരാൻ കൂടാൻ ആങ്ങണൊള്ളൂ ഒക്ക പനി ഓടാന്ന് എന്നെ വിളിച്ചൊര് അടു ക്കാൺ
പരദൂഷനൊക്കെ ആമ്‌ണ്ടാ പ്പുളു ഇവടെ ഞാൻ ഇന്ന കണ്ടിനേ കാണൻ വിളി ക്ക്ണേ ആ എനിക്ക് ചെലപ്പൊരു മടിയാ
അത് ശരി മ്‌ഹ്
ഞങ്ങക്ക് ഇവിട നല്ല വെള്ളക്കെട്ട് പോലേണ് പറമ്പിലൊക്കെ വെള്ളം നിക്കും മഴേയ്താൽ അത്തന പൊറത്തെറങ്ങാറാവും ഇവടെ അറുപ്പാണ് വെള്ളം നിക്കുന്നല്ല എല്ല വെള്ളം ഇവിടെ കട്ടട്ടക്കണ് പക്ഷെ ഇവടെ വറമ്പിലൊക്കെ ഇങ്ങനെ വെള്ളം നിക്കുന്നു ഈ തോട് അപ്പറത്തുക്കു നല്ലേ നമ്മള് ഇവടെ പാടം തൂർത്ത പാടത്തിന്റെ ഇത്ഏര്യ പോലയാണിവിട
ആഹ് അത് ശരി
ഉം ഞങ്ങളവട അയ്ന് കൊണ്ട് തന്നില്ല എവിടെ ഈ നാട്ടില് ഏകര ഏർക്കം ഇതൊന്നുല്ല്യ അതക്കെ നേര പായസ് സലം ഇല്ല തോട്ടില് വെള്ളം ൺ ണ്ടായാലും കണ്ട് കേറും
കേറും അതെ എഹ്
ഇപ്പൊ അല്ലാണ്ട് മഴെയ്താ മുറ്റത്ത് ആകെ ചളിപൊളി ആവും
ആഹ് പിന്നെന്താ
പണെ ഞങ്ങള അവിടെക്കെ നല്ലതാണ് ഞമ്മളവിട നല്ല ചോന്ന മണ്ണക്കെ അല്ലേ
ഇബടെക്കെ അങ്ങനെ തന്നെയാണ് ഇബട ചോന്ന മണ്ണൊക്കെ ഒണ്ട്. പക്ഷെ പാടത്തിന്റെ ഇജ് വരണമായിട്ട് പാടത്തിന്റെ ഒരു ഏരിയാണ് ഇവടെ ആഹ് അതാണ് യാപ്പാ തേട്ട് പിന്നെ പുല്ലും കാടൊക്ക
ഇവട ചൊവന്ന മണ്ണില്ല
ആഹ് പാറയ
പാറല്ലാ നീ കയ് ഈ പൂയില്ലെ കറ്ത്ത പൂയി മണൽ മണലേരിയയല്ലേ മണല് ആ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി വള്ളം എല്ലം കെട്ടി നിന്നാൽ അപ്പൊ മഴ ഇതൊക്ക വികും എല്ലാ സാ തെങ്ങും സാധനങ്ങളും
അയെന്നെ
അതൊ ഇക്കണെ ഇവടെ പ്രശ്നങ്ങള് കൊഴപ്പ ഇല്ല സാനിണ്ടാക്കിച്ചിട്ട്ണ്ട് ഇക്ക അതെന്തോ കൂട്ടെർന്- ഇനി കുറച്ചേരം അടെ കുടനക്കട്ട് എനിക്കിഷ്ടല്ല പാല് അവിടെ കൊടുന്നിച്ച പാലിണ്ടാവും ഫ്രിഡ്ജില് പെട്ടിപ്പാല് കൊടുന്നെക്കും ഞാൻ കുടിക്കയ കട്ടൻചായ കട്ടൻചായ ന്റെ മോ- മാൻകൊട്ന്നക്കാണ്
ആഹ് അഹ്സരി ആഹ് ആഹ്
അപ്പ മിൽമപ്പാലൊണ്ടനെക്കാ നല്ല പെട്ടിപ്പാലാവുമ്പോ പെട്ടിയർക്കന്നവടെ വെച്ചാ മതിയല്ലോ അതാണ് ഓൻക്ക് പാൽ ചായനിർബധ
നിർബന്ധാണ് ആഹ്
പൊടിനെകാല് നന്നല്ല പാൽപ്പൊടി അങ്ങനെ കുടനക്കൂല്ല അപ്പൊ ഫ്രിഡ്ജിലാണ്ട് പാല് കയറ്റച്ചാല് ആഹ് പെ ട്ട്യോടക്കെ ഫ്രഡ്ജിക്കണ്ട് വെ അപ്പന്നട്ട് കാക്കവാതി കാക്ക എന്തോ കൊണ്ടന്ന്ക്കണ് ഇന്നലെ സൗ ഇന്നലെ സൗദളിച്ചപ്പോ ഇവിടെ ബ്രംബൂട്ടാനും പരിപ്പുവടെം തിന്നിരുന്നു എന്ന്ട്ട് സൗദക്കണ്ട് രണ്ടും നല്ല കോമ്പിനേഷനാണ് അപ്പ ഒള്ളോർഞ്ഞ് നല്ല കോമ്പിനേഷൻ ആണല്ലോന്നറിണ്ട് ഞാൻ പറ പറഞ്ഞിട്ട് കാരില്ല അപ്പൊ ഇക്ക ഒക്കെ തിന്നണ ഫോട്ടോങ്ങട്ടിടൊത്ത് ഞാന്
ആഹ് ആഹ്
ഞാപറഞ്ഞ് ഇഞ്ചിപ്പൊളിക്കലെ ഞങ്ങടിടെ ഇര്ന്ന് വർത്താനം പറഞ്ഞ് തിന്നാനി പൊളിക്കല്ലേ നന്ദി നാല്മണി ഓല് വന്നേന്സെ അതെ എന്തോ വിളിക്കണ് എന്തോ തിന്നതോന്ന് എന്തോ വിളിക്കണ്ട് അവിടെന്ന് വിളിച്ചന്നെ കൊറച്ചേരം കാത്തിരിക്കണ്ടേ ഞാ വരെ വല ത്തിരുന്നില്ല ഇനിന്നെ കാത്തിരിക്കട്ടെ ചായിണ്ടാക്കി വച്ചിട്ടണ്ട് ഫ്രിഡ് ചായ ഇണ്ടാക്കി വെച്ചിട്ടുണ്ട്ഞാ ഉം ആഹ് ടിയങ്ങന പറഞ്ഞത് എന്തേങ്കി കൊണ്ടിരിക്കാണ്ടിപ്പൊരും
ആഹ് ആഹ് ഉൾച്ചേർ
നല്ല വെശപ്പാണ് ചെലപ്പൊ ഈ മഴ കൊ ണ്ടൊ മഴെണ്ടായ്
ആഹ് അതാണേ ഉം മഴെണ്ടായത് അമ്മക്കന്നെല്ലെ പിന്നെ പോലെവർ കൂട്ടന്മാർ
ആഹ് അതന്നെ അതാ ആഹ് അത് മ്മളെ മ്മളെ പറമ്പി പൈനാപ്പിളിണ്ട് തോന്നുണ്ട് അഹ് പൊട്ട് ഇതാക്ക പൈനാപ്പിൾന്റെ ഇവിടെ എല്ലാം പൈനാപ്പിളിണ്ട് അപ്പൊ അത് നല്ല മണം വരുന്നെണ്ട് ക്ക്‌ തോന്ന് ചെ ത്താ തോന്ന്ണ്ട്
ഏ അവ്ടണ്ടോ അൻക്ക്
വ്ട ണ്ട് നല്ലണ്ടാവൽണ്ട്
ആഹ്
അവ്ട നല്ലം പയ്ത്ത്ക്ക്‌ണ കാണ
ഓ അപ്പൊ അല്ല ചെത്തി ത് ജ്യൂസ അട്ച്ചൊക്കെ ചെജ
വിളിക്ക്‌ണ് ഇക്ക്‌ഷ് ട ഇക്ക പറ്റായ്യേണ് ഇക്ക ലർ ല്ല തായതൊണ്ടേ ഇൻക്കവ് പറ്റ്ണില്ല അപ്പൊ ഞാ പൊ അപ്പ ഇന്നോട് ഇന്നലെ അയൽവാസ് ചോയ്ക്ക്‌ണ്ട് സൂറാ അവ് വാണാന്ന് ഞാൻ ന്ത ങ്ങളെട്ത്തോളിന്നർ
ആഹ് ആഹ് ആഹ് ആഹ് ഓൾകണ്ക്ക്‌ വാണങ്കി തെ ഓൾക്ക് വാണ്ടീറ്റെയ്ക്കാരെ ഉം
ക്ക്‌ണ്ന്നറിണ്ട്
അതെന്നെ
തിന്ന് പോവും ഓലട കുട്ട്യളൊക്കണ്ടാവും ഞമ്മക്ക് പിന്ന അവ് തിന്ന് ആഹ് ന്റെ എളേച്ചനു തിന്നൂല ന്റെ മോൻ മോന് ന്നു ക്കലപ്പ പോട്ടികി ഇക്ക ന്നെ പ്പ രണ്ടീസം വെച്ച് ന്നണ്ട്യരു ആമ്മ പൈനാപ്പിൾന്റെ വണം നല്ല വെ ണ്ട് പഴുത്ത് വെര്ന്ണ്ട് തിന്നാവ് ച്ചെത്തുമ്പോളന്നാ മണ വര്ണത് ക്ക്‌ എനിക്കായ് തൊട്ടുമ്പോ കാണ മൊഖ ങ്ങൊണ്ട് ചു ങ്ങൊട്ട് ചൊറിയിണ് അയ്ന്റൊര് ത്ണ്ടാവേ ക്ക്‌ അലർജിന്റതായ്ട്ട് എന്ത്‌ ന്നാൻ വെയ്യ പിന്നെ വേറെന്താണ് ങ്ങളെ മ് മാലാ ങ്ങളെ മ്മ മ്മ മ്മന്ന് ക്കാൻ കൊണ്ടര്ല് മ്മാനിം പ്പാനൊ ന്നുങ്ങള് കു
ആ മമീം ഇപ്പീ ക്കെ വരലുണ്ടെയ് മ ഇപ്പാന്റെ ഞാൻ പറഞ്ഞില്ലേ കാല് ഇതായി കുട്ടി വരലില്ലാ
ആ ന്നാ ആയ്ക്കോട്ടെ ഞാൻ കൊറച് കഴിഞ്ഞ് വിളിക്കണ്ട് ഇഞ്ഞി ഇങ്ങള് ഇങ്ങളെ തെരക്കൊളിചോളീം ഇന്റെ പുതിയാപ്പള എൻ്റെ പുതിയാപ്പളാ ഞ അവിടുനിറക്കി വിടന്നെ കാത്തിരിക്കുന്ന കൊറച്ചൊക്കെ ഇണ്ട് ഇത് വരണക്കാ ഇപോരാ